ഹസ്ബൻഡേ പെട്ടെന്ന് വന്നു
ആഹ അ ശരി ആഹ ആഹ പള്ളി പോവാനായി ഉണ്ടാവൂല്ലേ
ഇ ആ പോവാനായിട്ടില്ല അപ്പം പിന്നെ ഇനിയിപ്പോ നോമ്പ് തുറക്കാൻ എന്തേങ്കിലും സാനക്കെ കൊണ്ടുവരാനേ വേണ്ടി പോയതാ ഇപ്പൊ ലിസ്റ്റ് വിട്ടൊടുത്തത് ഇപ്പൊ വന്നിട്ടേള്ളു മഹാരാഷ്ട്ര പോയതീയ്നിം ഇല്ല ഞാനും മക്കളും ഹസ്ബൻഡന്ന ഉള്ളൂ ഞങ്ങള് സ്വന്തം വീടാ
അപ്പൊ വൈകുന്നേരത്തേക്കുള്ള വൈകുന്നേരം ആക്കലായിരിക്കുംല്ലേ
ആഹ വൈകുന്നേരത്തള്ള വൈകുന്നേരം ആക്കണം എന്താ അല്ലെങ്കിൽ കുറച്ച കഴിഞ്ഞാല് തുടങ്ങണം കറി വേഗം റെഡി ആാക്കിയാല് പിന്നെ
ആഹ് ന്ന ഞാന അങ്ങനെ ആക്കല എന്നാ എന്താറിയോ ഉപ്പും പുളിയൊക്കെ പുടിക്കും കറീയില്
ആ ടൈമിൽ വേഗം ഇങ്ങനെ ഉണ്ടാക്കും പിന്നെ ചോയും പുളിയും റെഡി ആവൂല ഉം ഇങ്ങൾത് കറിയായോ ആ വണ്ടിയില് ടൂറിസ്റ്റ് ബസിലാണ് അപ്പൊ അങ്ങനെ പോയതേയ്നി
ആഹ സ്വന്തം വണ്ടിയാ
അല്ല കൊറെ കാലായിട്ട ട്ട് അയിലെന്നെ പോണം അങ്ങനെ അറിയണോൽ തന്നെയാണ് പരിചയള്ള ആഹ് ആഹ് അങ്ങനെ
അന്നാ വെക്കേഷനൊക്കെ ആവുമ്പോ അല്ല ട്രിപ്പ് കിട്ടൂല്ലേ
ആ വെക്കേഷൻ ആവുമ്പണ്ട് ഇപ്പം കുറവാണ് അങ്ങനെ കുറ എപ്പഴെങ്കിലുംക്കെ ഉള്ളൂ ഇനിയിപ്പ ശനി ഞായറേ ഉള്ളു ആ തന്നെ പിന്നെ സ്കൂള് ക്ലോസ് ആക്കുന്ന ടൈമില് സ്കൂൾ ട്രിപ്പ് ഉണ്ടാവും ഏ കോളേജ് ട്രിപ്പ ഒക്കെ ഉണ്ടാവും പിന്നപ്പ കാര്യമായിട്ട് ഈ ടൈമിലൊക്കെ ഇങ്ങനെ അമ്പല ട്രിപ്പുകളൊക്കെ ഉണ്ടാവലേ ഹിന്ദുക്കളെ ഓരോ അമ്പലത്ക്കൊക്കെ ഉം ഇങ്ങളെവിടെ അട്ക്കളയിലാ ഇള്ളത്
എല്ലാ അട്ക്കളേലും മുറ്റത്തൊക്കായി ഇങ്ങനെ ഓരോ പണിയിലാണ്
ഏ അട്ച്ചാരാണ് തോന്ന്ണ്ട്ല്ലേ?
ആ ആഹ്
ആ അട്ച്ചാര്ണെങ്ങനെ നീക്ക്ണ സൗണ്ട്ണ്ട് ആ മക്കളൊക്കെവിടെന്ന്ട്ട്‌?
എല്ലും എ എല്ലുംമാണല്ലേ അയിന്റെടേ കയ്യാ
ആഹ് ഇന്റയ്നില്ലേ വൈഫൈ ആയോണ്ട് ഒരുത്തുടീലന്നെ നിക്കണം ൾത്തെ വീട്ടിലൊരു ഒ ഒരു പിന്നെ സിറ്റൗട്ട് ട്ടില് അല്ലെങ്കില് ഡൈനിങ്ങില്, റൂമില്, അങ്ങട്ട്ള്ള അട്ക്കളേക്കങ്ങട്ട് ചെറിയൊരു റെയ്ഞ്ച് കൊറവാ
ഞാന് പിന്നെ ഇവ ഇവരൊക്കെ സ്കൂളിൽ പോവാതെ ഇവടെണ്ടായാലേ അകത്ത്ന്ന് വിളിച്ചു കഴിഞ്ഞാല് സൗണ്ട്ണ്ടകും അപ്പപ്പിന്നെ ഞാനാണ്ട് പൊറത്ത്ക്കെറങ്ങും
ആ അല്ലെങ്കി ഞാനെന്തെയ്യും റൂമില് കേറിയിരിക്കല കുട്ടിയളെ അവിടൊവ്ടേ കളിപ്പാട്ടെടുത്താട്ട് മറ്റേ റൂമിലാക്കും അപ്പോലവ്ടെ കളിച്ചോളും
റൂമില് ഇര് ഇര്ന്ന്ണ്ടെങ്കില് അടി അടിയോണ്ട് അടിയേക്കാരം എല്ലും കൂടി കൂടിയാട്ട്
മോന് മാത്രേയൊള്ളൂ വൽതായിട്ട്ള്ളേ മറ്റോല് രണ്ടാളും ചെറുതാണ് ഓനായിട്ട ഓലെ നോക്കിയോളും ഇന്നാലും അയിന്റെടേല് തല്ലുംപുടിണ്ടാവും
ഇബടെ ഇബടെ ഏറ്റവും മൂത്തത് അധികം കൂടാ പറിമ്പം പത്തയ്മൂന്ന് വയസ്സായീണ്
ഏഹേ ഇന്ന ഇന്റെ മോന് അങ്ങനെ വല്ല്യ അലമ്പില്ല ഭക്ഷണം കഴിക്കൂല ആ ഒരു അലമ്പ് മാത്രേയൊള്ളൂ ഇന്നലെപ്പ രാത്രി രണ്ടെണ്ണം പൊട്ടി ഇന്റേന്ന് ഇങ്ങനെ തിന്നൂല ഞാന് ഭക്ഷ ചോറ് കൊടുത്താണ് ഇന്റെ മൂത്തച്ചിൻ്റെ വീട്ട്ക്ക് പോയതേനി അയിന്റെടേല് ഓന് ചോറെട്ത്താണ്ട് കൊട്ടത്തളത്തിറെ ഉള്ള്ക്ക് കൊണ്ടോയിട്ട്ണ്
ഈ മക്കളിലേ തീരെ ഭക്ഷണം വാണ്ടല്ലേ അയ്റ്റങ്ങക്ക് ഞാൻ മ് ദേശ്യ പുടിച്ചോവും കൊടുത്ത്ക്ക്ണ ടൈമില്
ഞാനത് പോയോക്കിയപ്പം പ്ലേറ്റ് ഇട്ട ചോറ് കഴ്ഞ്ണ് അപ്പൊ ഞാൻ വിചാര്ച്ച് ഇത്ര പെട്ടെന്ന് ഇന്റെ കുട്ടി തിന്നൂലല്ലോ അപ്പെന്റെ ചെറിയ മോളോടോയ്ച്ച് കാക്ക ഫുള്ള് ചോറ്ന്നോയ്ച്ച് ഏഹേ ഏ കാക്കാക്ക അവ്ടെ കൊണ്ടോയി തട്ടീണ് പർഞ്
ആഹ് ഇന്റെ മോക്ക് വ വല്ല്യ മോക്ക്ണ്ടായിനി ആദ്യം അങ്ങൻത്തൊ രു പരിവാടി ഞാൻ ഭക്ഷണം കൊടുത്ത്ങ്ങട്ട് കഴിഞ്ഞാ കൊറച്ചയ്യുമ്പണ്ടാവും ഇന്റെ ബേക്കില് നോക്കുമ്പെന്താ ഒന്നുക്ക് ഗ്യാസിന്റെ ചോട്ടില് അല്ലെങ്കില് ഏതെങ്കിലും സ്ഥൽത്ത് മെല്ലെ എടുത്ത് വെക്ക
ഏഹ് എല്ലോട്ത്തും ഇണ്ട്ല്ലേ ഞാ വിചാരിച്ച് പടച്ചോനെ ഇന്റെ ഈ കുട്ടിക്ക് എങ്ങനെ ഈ ഇത് കിട്ടിയെത് ന്ന് അപ്പം ഇൻ്റെ മൂത്തച്ചിയൊക്കെ പറയും അത് എല്ലാ കുട്ടിയൾക്കും ഇണ്ടാവും പക്ഷെ ഓലെ കുട്ടിയൾക്കൊന്നും ഇല്ല്യ ട്ടോ ഇന്നട്ടോക്ക്യാണി ഈ ഫ്രിഡ്ജിന്റെ ബാക്ക്ത്തൊ ക്കെ അവിടൊക്കെ കൊണ്ടോയിട്ണതേ എന്നിട്ട് ഞാനൊരു വാട്ടം അടി അടിച്ചു വരാ വേണ്ടി നീ ക്കിയെപ്പളാണ് പുയ്ത്ത് കടക്ക്ണ് ചോറ് ഈ കുട്ടി കൊണ്ടോയിട്ടതാണേ അപ്പൊ നമ്മള് കാണുമ്പോ ദേഷ്യം വരുവല്ലോ
തോനെ പാത്രംണ്ടാവുമ്പം ശ്രദ്ധിക്കൂല്ല്യ
ആദ്യം ജനാലെന്റെ ബേക്ക് കൂടെ അപ്പർത്ത് കൂടെ ഇടലേനി ഓനററീല്ലല്ലോ മുറ്റ ത്ത് കൂടെ പോയാ അത് കാണുംന്ന് അങ്ങനത് കണ്ടുട്ച്ച് അപ്പ ഓം പിന്നെ സ്ഥല ലം മാറ്റി ഫ്രിഡ്ജിന്റെ ബേക്ക്ക്കായി അതും ഞാൻ കണ്ടുട്ച്ച് പിന്നെ അടുപ്പിന്റെ വെറക് വെക്ക്ണ അടിയില് ഇടലൊട്ങ്ങി അതും ഞാൻ കണ്ടുട്‌ച്ച് ഇപ്പെതാ കൊട്ട തൾത്തിന്റെ ആ അടപ്പ് തൊറന്ന് അതിന്റെ ഉള്ള്ക്ക്ട
ആ ക അറിയൂലല്ലോ ആഹ്
വേ വിവരം വെച്ചില്ലേ അപ്പം അയ്റ്റങ്ങള് ത് കാണിക്കും
എന്താ ഇറ്റള് ഈ സ്കൂളിൽ പോയാലും അങ്ങനെ തന്നെയാണേ സ്കൂളന്ന് ചോറും എല്ലാം കി
ആഹ് അത് ഞമ്മൾ അറിയൂട്ടോ ഈ ഞാനിപ്പ സ് എന്താ മദ്രാസൽ വിട്ട് നേരെ സ്കൂൾക്ക ഓല് പോവല് ഇപ്പൊ മദ്രാസിൽ നിന്ന് വിട്ട് തിന്നാനുള്ള ദോശം ഇതൊക്കെ കൊടുത്തേക്കുമ്പോ മുതശ്ശന്റെറെ കുട്ടികളൊക്കെ പറയും ഓന് അവിടെ കൊണ്ടോയി ബക്കറ്റ് തട്ടല ഓന് ഇഷ്ടല്ലാ എന്ന് പറഞ്ഞാണ് പറി അപ്പൊ ഇവടേ ന്നിട്ട് മ്മ നല്ലൊന്നും പൊട്ടിക്കും എന്നാലും കാര്യല്ലല്ലോ നമ്മള് കണ്ണെത്തൂലല്ലോ
അതെ എത്തുല എന്റെ മോൾ വല്ലയോള ഒമ്പതാം ക്ലസ്സല്ല എന്നട്ട് ചോറ് കൊണ്ടോവും എന്നിട്ട് കൊണ്ടുവരാത്ത കുട്ടിയക്കെ കൊടുക്കു
ആഹഹാ ഓല്ക്കൊക്കെ പിന്നെ ഉം എന്റെ മോനെ ഇഷ്ടത്തോടെ ഇപ്പൊ ഒരു ബിരിയാണിയൊ മന്തിയാലും അത് തോന്നൊന്നൂല കുറച്ചൊന്നുള്ളൂ എന്തായാലും മുട്ടായില്ല
ഇവിടെ മന്തി മന്തി നല്ല ഇഷ്ട്ട മന്തി ഇഷ്ടം പോലെ കഴിച്ചോല് എന്ന് പോലക്കു മന്തിയാങ്ങി എടുക്കാൻ കയ്യോ നമ്മളോട്
ആതന്നെ അതന്നെ എന്നിട്ട് എല്ലാരും പറഓക്ക് ഇഷ്ടമുള്ളത് കൊടുത്താളാന്നറിയോഓക്ക ഇപ്പ ഇഷ്ടം കോഴമുട്ട പുയിങ്ങിയത് അങ്ങനത്തൊക്കെ പറ്റും അതിപ്പം ചോറിന് വകരെ നാലേരപത് കൊടുക്കാൻ പറ്റു
കൊടുക്കാൻ പറ്റോ അതന്നെ
അപ്പൊ ഞാൻ ചോറിന് ചോറ്ന്നെ തിന്നണ്ടേ പറഞ്ഞ് അങ്ങനെ ഇതാക്കും ഇഷ്ടമുള്ള സ്വായാബീൻ പൊരിച്ചതും അതൊക്കെ തിന്നും ന്നാലും ഓൻ ചോറിട്ട് കൊടുത്താല് കൂട്ടാൻ മാത്രം തിന്ന് കഴിഞ്ഞിണ്ടാവും
ഉം ഇവിടെ ഉരുളങ്കയങ് പൊരിച്ചതാ ഇഷ്ടം
സ്കൂൾക്ക് ഉരുളങ്ങിയങ്ങ് എന്നും സ്കൂളിന്ന് ഇപ്പോൾ ഉപ്പേരിയും കറിയും ഒക്കെ ഉണ്ട് നാലു ഓൽക്ക് അത് വേണം കൂട്ടാൻ വേണം ഉം
ഇപ്പ മിനിയാന്ന് മീറ്റിംഗങ്ണ്ടായിനി ആ മീറ്റിന് പോയിട്ട് ടീച്ച പറയാ നിങ്ങളെന്തെങ്കിലും കൊടുത്തയച്ചോ ഞാൻ ഓലി തിന്നണില്ല അടുത്തതേ ടീ ടീച്ചറ റിയ പ്പേരിയോ എന്തെങ്കിലും കൊടുത്ത വിട്ടോണ്ടി വീട്ടന്ന്
ആ ടീച്ചർമാരറിയ അയ്ന് ഒരാൾക്ക് കൊ ത്തല് പിന്നെ മറ്റേ ആളും മറ്റേ കുട്ടികളും ഓല് കൊണ്ടുവരയേണ്ടല്ലോ മറ്റേല് കൊണ്ടുവരേുണ്ടല്ലോന്ന് ഇങ്ങനെ പറയും
ആഹ പറയും അതന്നെ വല്യ ഉപ്പരിയൊന്നും കോഴി ഇറച്ചി കൊടുത്തയക്കലുല്ല
ആഹ് കൊതികൂടും ആഹ് ഞാൻ മുട്ട പുയിങ്ങിയതാ അങ്ങനത്തെന്നും ഓൻ ചോദിക്കും ഞാൻ കൊടുക്കൂല കാരണം അതൊക്കെ അറിയുമ്പോ ഭയങ്കര ഇതാണ്
ടീച്ചർമാര് പറയലുവാണ് വലിയ മുന്തിയ സാധനങ്ങൾ നിങ്ങൾ കൊടുത്തു വിടരുത് കാരണം ഇല്ലാത്ത കുട്ടികൾ കുറെണ്ണംണ്ടാവും സ്കൂളില്
ഉം ഉം പിന്നെ വേറെന്തൊക്കെയാ വർത്താനൊക്കെ
ല്ല ഒക്ക് ഇവിടെക്കെ സ്കൂളില് ഉപ്പേരിയും കറിയും തൈരും പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഇണ്ടാവും എന്നിട്ട് പറ ഇബടെ ഉണ്ടാക്കണ രസല്യമ്മാന്ന്
അതന്നെ എന്നിട്ട് ഞങ്ങളുടെ സ്കൂളത്തെ പോ ടീച്ചർ അവിടെ വെപ്പാരി പുതിയതായിണ് ഇപ്പൊ പുതിയ പെണ്ണാ അ നല്ലോണ്ണം ഭക്ഷണം ഉണ്ടാക്കും പുതിയത് ആക്കിയ കൊണ്ടേ കുട്ടികൾക്ക് നല്ല ഇഷ്ടം അപ്പൊ രുള ഓൽ ക്ക ഇഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കും ഓരോ ദിവസം ഉണ്ടാക്കണ ഫുഡിന്റെത് ഫോട്ടോ ഗ്രൂപ്പിൽ വിടും ചെയ്യുംന്നിട്ട് ഓലെ ഫുഡ് ഉണ്ടാക്കണതെക്കെ ഉപ്പേരികളൊക്കെ ചിലപ്പോ ഈ കുമ്പളം തൈരിട്ടാണ് ഉണ്ടാക്കും അത് ഓല്ക്ക് പറ്റൂലാ
ആ ബലെ സ്കൂളി ചേ- രസൊക്കെ ചോറില മറ്റെ ഇതുണ്ടാവുമല്ലോ നമ്മള ഒരു ചെള്ള് കറുത്തിട്ടുള്ള ഇവിടെ ഇന്റെ കുട്ടി വന്നാട്ടാല് സ്കൂള് ചോറ് സ്കൂളത്തെ ചോറ് പേന് ണ്ടാവുന്ന് ഇവനറിയില്ല ചെള്ളാന്നെ
ആഹ് ചെള്ള്ല്ലേ അത് പോയെന്ന് പറഞ്ഞി കാര്യല്ല തോനെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് രണ്ടണ്ണം ഒക്കെ കുടുങ്ങും മ്മളന്നെ നോക്കുമ്പോ അത് ചെലപ്പോ കുടുങ്ങേല്ല
ആഹ് കുടുങ്ങും അതന്നെ കഴ്കിയാലും പോവൂല ശെരിക്കെ പിന്നെ വ കൊറേ ടൈമ് കഴുകിക്കാന് ആഹ് നിക്കണം കുറേ ടൈം ഒന്ന് കഴിട്ടിരിക്കാൻ നേരം ഉണ്ടാവില്ല പന്ത്രണ്ടര ഒരു മണി ആവുമ്പോ ആവണ്ടത് ഇത്ര മക്കൾണ്ട് നമ്മള് രണ്ട് മൂന്നെല അത് ഉണ്ടാക്കാൻ തന്നെ കസ്ട്ടപ്പെട പോലോ പറഞ്ഞിട്ട് കാര്യംണ്ടോ പറയന്നള്ളേ അല്ലേ ഞാ അങ്ങോട്ട് പറയ ആഹ് അങ്ങൾക്ക് പേരെണ്ടാക്കണ രസം ഉണ്ടാക്കി തരുമല്ലോ പത്തു നാന്നൂറ് അഞ്ഞൂറ് കുട് ട്ടികളുണ്ട്
ആഹ് പിന്നെ എന്തൊക്കെയാ മൂത്ത
ഹോട്ടല
പണി കഴിഞ്ഞിട്ടില്ല തിരുമ്പല ഇണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ആഹ് വേറെ പണികൾ ഉണ്ടിഞ്ഞി ആഹ് ഇനിയിപ്പോ കൊറച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഇനി കടക്കാൻ നേരല്ലല്ലോ
ആഹ് അതന്നെ ഈ നോമ്പോറ്റിന നമുക്ക് അധികം ഒരു പണിയാ കാരണം പെരയില പണി കഴിഞ്ഞാട്ടൊക്കെഏല വരുമ്പോതെന് ഒരു രണ്ടണിയായാൽ പ റ്റു പണിക്കായി
ഉം ഉം പിന്നെന്തൊക്കെയ
നിങ്ങള് വേറെ വീട് എടുത്ത് താമസിച്ചേക്കൂല്ലേ
ആഹ് ഞങ്ങള് വേറെ വിട് എടുത്ത് താമസിച്ച് ഇങ്ങളതോ എങ്ങനെ തറവാട്ട് വീടാ ആഹ് തറവാടിന്റെ അടുത്ത് തന്നെ നേരെ തറവാടാണ് മുത്തച്ഛിന്റെ പെര തൊട്ടടുത്താണ് അങ്ങനെയൊക്കെയാണ് ആഹ് നിങ്ങളത് സ്വന്തം വീടല്ലേ ഏഹ് അപ്പൊ ഉമ്മയൊക്കെ ഉണ്ടോ ഏഹ്
ഉമ്മ മരിച്ചുപോയതാ ഒരു മോനന്നെള്ളൂ മോനും മോ- മ ഇല്ല ആരുഇല്ല മ ഒറ്റ മോനന്നേ ഉള്ളേനു
ഏ നിങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഫാമിലി വേറെ ആൾക്കാരൊക്കെ ഉണ്ടോ ബന്ധമായിട്ട്
ബന്ധവായിട്ട് ഉണ്ടേനു പെങ്ങന്മാരുണ്ട് രണ്ടാള് വാപ്പ ആദ്യം കല്യാണം കഴിച്ചേല് എന്താളുണ്ട് ഓല് ഓ വരും എന്തേലും പരിപാടിക്കെ ഇണ്ടേ വരും ത്തന്നല്ല അത് ലോങ്ങ പെർപ്പണിയ ആട്ട് തറട്ടിട്ടുള്ളൂ തറട്ട് ബെൽറ്റടിച്ച് വെച്ചിട്ടള്ളൂ പിന്നെ മഴആയപ്പോ പിന്നെ നിർ
ഏഹ് അപ്പൊ തറവാട് വീട് പൊളിക്കാ
പൊളിക്കല്ല താഴെ സ്ഥലുണ്ട് വേറെ
ആഹ് ആഹ് അവിടെ പുതിയത് ഉണ്ടാക്കിയല്ലേ
ആഹ് അത് പിന്നെ പൊളിക്കൂല അത് ചിലപ്പോ വാടക കൊടുക്കാന നല്ല വീടാണ്
ഓടാ
ആഹ് ഓടിട്ട വീടാ?
ഏഹ് ഇങ്ങള് പെൺകുട്ട്യേള്ണ്ടോ ആഹ്
ഇനിക്ക് രണ്ട് പെണ്ണു ഒര് ഒരു മോന് രണ്ട് പെൺകുട്ട്യേളാ
ഏഹ് എത് എത് എത്രേലക വെല്യ കുട്ട്യേള്
വെൽ വെല്യോള് ഒമ്പതില് രണ്ടാമത്തെ മൂന്നാം ക്ലാസ്സില് പിന്നെ ചെറുതിന് എട്ടു മാസയിട്ടുള്ളു
ഏഹ് ഒമ്പെയിലായിട്ട് ട്യൂഷന് പറഞ്ഞയക്ക്ണ്ടോ?
ഇല്ലേ ട്യൂഷന് പോവലില്ലാ ഓള് മ മദ്രസുണ്ട് എൻ സി സിയുണ്ട് പിന്നെ ഒമ്പ ക്ലാസ്സ് സുണ്ട് പിന്നെ അയിന്റെ ഒരു ട്യൂഷനൂടി ഇ കയൂലാറഞ്ഞപ്പോ പിന്നെ ചേർത്തില്ലാ ഇനിപ്പ പത്ത്ക്ക് ചേർക്കാ വിചാരിച്ച്ക്കാ ഇപ്പ അയിനിപ്പം എൻ സി സിന്റെ എക്സാമിന്റതൊക്കെ പഠിക്കാണ്ടാവും കൊറേ ഇണ്ടാവും ഇ അയിൻ്റെടെ മദ്രസത്തതും ക്കെ ആവുമ്പോ പിന്നെ ട്യൂഷനൂടിയും ഒ ഒരുമിച്ച് കൊണ്ടോവാൻ കയ്യൂലാ വിചാരിച്ചിട്ട്
ആഹ് ആഹ് ആഹ് മക്കളെ മൂന്നെണ്ണത്തിനിം കുളിച്ചാമ്മാണ്ടി കുളിമുറിയിലാക്കി ക്കീന് ഓലവിടുന്ന് മുണ്ട് കൊണ്ടോവാതെ കേറീണ് പിന്നെ അത് കൊണ്ടോയി കൊടുത്തതാ ഉം
ത്ത്ള്ള കച്ചറാണെ ലാസ്റ്റ് കുളിച്ചഴിഞ്ഞിട്ട് അങ്ങനെ ആർക്കും ബാത്റൂം
ളിച്ചാ ഓരിടും അതിപ്പോന് സ്ഥിരായിട്ടുള്ള ഒരു പണിയായിന്
ആഹ് ഞാൻ വിളിക്കട്ടാന്നാല് ആഹ്